ഹലോ കേൾക്കണില്ലാ
കേക്കണണ്ട് സുഖം തന്നെയല്ലെ
ആഹ് സുഖാണ് നിനക്ക് സുഖല്ലേ
ആഹ് സുഖം തന്നെ അങ്ങനൊക്കെ പോണ്
ഇപ്പോ വീട്ടിലാ
ആഹ് വീട്ടിലാണ് ഹസ്ബൻ്റിന്റെ വീട്ടിലാണ്
ഹസ്ബൻ്റിന്റെ വീട്ടിലാണല്ലേ വീട്ട്ക്ക് വിരുന്ന് പോവലില്ലേ
വീട്ട്ക്ക് ആ കഴിഞ്ഞ ആഴ്ച്ച പോയിന്ന്
ആഹ് ഇവിടെ മഴ ഇപ്പൊ ചാറിപ്പോയി ഒന്ന് ഒന്ന് ചാറി പോയി വല്ലാണ്ടൊന്നും പെയ്തില്ല ഡ്രസ്സൊക്കെ മുറ്റത്തായിരുന്നു അപ്പൊ ആക്കൊ പോയി എടുത് ത്തോണ്ടന്ന് വേഗം അപ്പൊ തന്നെ വെയില് പിന്നെ ആയി
മ്മ് ഇനി അങ്ങട്ടും ഇങ്ങട്ടും വെറുതെ പപ്പടം മറിച്ചിടുന്ന പോലെ അങ്ങട്ടും ഇങ്ങട്ടും എടുത്തിടലെന്നെ ഇനി പണി ഉണ്ടാവുള്ളൂ മഴ കാലത്ത് വെയില് കാണുമ്പോൾ അങ്ങട് ഇടും അപ്പത്തേന്ന് മഴ വരും മഴ പെയ്യുമ്പോൾ ഇങ്ങട്ടന്നെ ഇടും മ്മ് അങ്ങനൊക്കെ പരിപാടി ഉം ആ പരിപാടിന്റെ ഉമ്മാക്കില്ല ഉമ്മ എവിടെലും ഓരുടത്തിട്ട അവിടെ കെടന്നൊണങ്ങട്ടേന്ന്
ഉണങ്ങി കിട്ടണ്ടേ ആഹ് പക്ഷേ
ആഹ് നമുക്കൊരു ഇടങ്ങാറാ വെയില് വെറുതെ പോകലേ തോന്നുള്ളൂ കുറച്ച് നേരത്തെ വെയില് കണ്ടാല് അല്ലെ പിന്നെ എന്താ ഫുഡ് കഴിക്കല് ചോറ്ക്കഴിക്കല് ഒക്കെ കഴിഞ്ഞോ
ആഹ് ചോറ് തിന്ന് ഇങ്ങനെ കെടക്കയാണ് മൂന്നണി ആയില്ലേ നിങ്ങക്ക് പിന്നെ നോമ്പ
ആഹ് ആഹ് ഞങ്ങൾക്ക് പണി എടുക്കണ്ട ടൈം ആന്ന് ആഹ് ഇന്ന് പത്തിരി പണിയിലും ചോറ് ബിരിയാണി വെക്കണന്റെക്കെ പരിപാടിയാ
ആഹ് പൊലർച്ചയ്ക്ക് ബിരിയാണിയ വെക്കുന്നെ
ആഹ് ആഹ് നോബൊർക്കുമ്പോക്ക് പത്തിരിയും ബിരിയാണിയ ഒക്കെ ഇണ്ട് നിങ്ങള് പത്തി രൂപൊക്കെ ഉണ്ടാക്കുവോ
ആഹ പത്തിനൊക്കെ ഇണ്ടാക്കോ
ഉണ്ടാക്കൂലേ പത്തിരി ചിക്കൻ കറി ആഹ മൂന്നാല് സ്കൂൾ പോയി മൂന്നാൽണ്ട് മൂന്നാല് സ്കൂൾ പോയി ങ്ങള കുട്ടികളാ ഏ
കൊറങ്ങണ്
സ്കൂൾ പോയോ
അത് ഉച്ചക്ക് ഒരാളള്ളു അത് ഇത് ഉറങ്ങാ
ആഹ് ചെറുത കുട്ടികളില്ലേ
ആഹ ര ഒരു കുട്ടിയള്ളൂ ഓന ഇപ്പോ രണ്ട കഴി
ആഹ രണ്ട വയസ കഴഞ്ഞല്ലേ
ഉം എന്റെസ് കഴഞ്ഞ ഇപ്പതാ ഉറങ്ങണ
ആ എത്ര പേരെ പഠിച്ചു ഡിഗ്രിയ കഴിഞ്ഞിക്ക്ണുലെ വേറെന്തേിലും വർക്ക് ചെയ്യണ്ടോ
വേറെ ഇപ്പ ഇപ്പ ഉള്ളത കൊണ്ടേ ഒന്നിനും പോകാൻ വയ്യ
ആഹ വേറൊന്നിനും പോവാൻ പറ്റില്ലല്ലേ അതിന്റെ മുന്നേ പോയിരുന്നോ
അം
ഏ മോൻ കുട്ടിന്താണ് മുന്ന പോയോ റേഞ്ച് പോയോ
ആല്
ആഹ പിന്നെ എന്തതിന് മുന്നേ ജോലി പോയരുന്നോ കുട്ടി ഉണ്ടാവണ എന്റെ മുന്നേ
ആഹ്
എന്ത് ജോലിക്കാ പോയിന്ന് ആഹ ആഹ ടീച്ചറയിട്ടോ അ ശരി അപ്പ നമ്മള് വീട്ടില് വെച്ചിട്ട് എല്ലാ ജോലികളും ചെയ്യുന്നുണ്ടോ അവർക്ക് എന്തായരും
ഉം
ആരെങ്കിലും എന്തിലും പറഞ്ഞ അവീ ക എന്താ ചോറ് എന്ന കൂട്ടാ എന്തേലും ചെയ്യണംന്നൊക്കെണ്ടോ ഏ ആഹ ചെറുതായിട്ടൊക്കെ ഉ ചെറുതായിട്ടൊക്കെ വേണം പക്ഷെ നല്ലം കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട് ചെയ്യാനും പറ്റിണ്ടെങ്കിൽ ഉ നമുക്ക് അവനാന്റെ കാര്യത്തിനുള്ള എന്തേലും പൈസ കിട്ടും ഇവിടെ നല്ല ഉം പിന്നെന്താ ചോറിന് കൂട്ടാന്
കിട്ടി
ചോറിന് എന്താ കൂട്ടാനക്ക മീനോ മീൻ മീൻ ഇപ്പോ നല്ല വിലല്ലേ
ഇപ്പ വില കുറഞ്ഞ്
അല്ലെ കുറവോ ഇരുന്നൂറ്അറുപത് അത് മുന്നൂറ് നന്നൂറ് ഉറുപ്പോളോ ഇല്ലേ ഏഹ നിങ്ങ അവിടെ എന്താപ്പ വില അത കേള ഇന്ന് എന്താ വില നൂറ് ഉറുപ്യേ എന്നാ കൊറച്ചണ്ട് കൊണ്ടന്നു മത്തിക്ക് നൂററുപ്യ എത്ര ഇടാ എന്താച്ചിന്റെ വില മുന്നൂറുപ്യാണ് മത്തിക്ക് അയില കിട്ടണെങ്കി നാന്നൂറ് ഉം നൂറുപ വത്ത നൂറിനാപത്തേഴ്‌
ഓഫ്
അ
പിന്നെ അതേപോലെ തന്നെ
എല്ലാും ചീതി ക നമ്മള് കുടുന്ന അവസ്ഥല്ലപ്പ അ ശരി ഞങ്ങള് ഇ എന്താല മേടിച്ചിക്കണേനെ ഇരുന്നൂറ്റി അറുപതിനനൊക്കെയാണ് വേറെന്താ വീട്ടിലരൊക്കെയ ഉള്ളത്
അതെ
വീട്ടില ആാരൊക്കെ ഇണ്ട്
സോ അവിടെ കുറെ ആൾക്കാരല്ലേ ഇവിടെ രണ്ട് അനിയൻമാരും അച്ഛനും അമ്മയും